ഹലോ
ആഹ എന്തൊക്കെയുണ്ട് വിശേഷം?
എന്താ സുഖം തന്നെ, ഒരു വിവരല്ലല്ലോ
വിവരം ഇങ്ങിട്ട് അടിച്ചല്ലേ വിവരണ്ടാവുള്ളൂ. എപ്പോഴെങ്കിലിതി ഇത് ഇങ്ങോട്ട് അടി ക്കണം എന്നാലല്ലേ വിവരമുണ്ടാവും.
അതെ തിരക്കിലാണോ? അതെ അതെ എന്താ ഓരോ ആഘോഷങ്ങളും വരില്ലേ ഇപ്പൊ
അത ഇപ്പ പെരുന്നാൾ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാണ്, പിന്നപ്പോ ഓണ വരുന്നുണ്ട്. ഓരോരോ ആഘോശങ്ങള അങ്ങനെ വരുന്നുണ്ട്, പ്രോഗ്രാംസ് ഒക്കെ അങ്ങനെ വരുന്നുണ്ട്, ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞ ഒരുസമാനത്തോടെ ഇരിക്കുന്നു ഒരുപാട് ആഘോഷം ഇണ്ട് ഇല്ലേ നമ്മള അവിടെ കേരളത്തിലത്തിലെ പറഞ്ഞാ
ഒരു കൊല്ലം ഒരു കൊല്ലം തന്നെ എത്രയോ ഉണ്ടാവണ്ടല്ലോ?
അ എത്ര കാനം ആഘോഷം നമുക്ക് ആഘോഷിക്കാം, ഈ ആഘോഷത്തിന്റെ വേന്മ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ നമ്മൾ എന്തെല്ലാം സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ട്.
ആഘോഷത്തിന്റെ മേന്മ എന്ന് പറഞ്ഞാ എന്താ
അത്ന്നെ നമ്മൾ ഓരോ എന്താപ്പോ കാ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആകെ ഒത്തൊരുമയോട് സൗഹൃദ സൗഹാർദത്തോട് ഇടപഴകുന്ന ടൈം ആണല്ലേ ഈ ആഘോഷങ്ങൾന്ന് പറഞ്ഞാ
നിങ്ങള്ൾ റേഞ്ചില്ലാത്തേട്ത്താണ് കൊറച്ച് റേഞ്ചിഇല്ലേടുത്ക്ക് നിക്കോ
അതെ ഈ ആഘോഷംന്ന് പറഞ്ഞാലെയ്
ആഹ്
ഇങ്ങനെ ഓരോ ആഘോശത്തിന്റെ മേന്മ പറഞ്ഞാൽ തന്നെ നമ്മള എല്ലാ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ടൈമില്
ആഹ് ആഹ്
അഎന്താ അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിട്ടാണ് ഈ ആഘോഷം ഒക്കെ ഉണ്ടാവ്ണത് അല്ലെ നമ്മള് ആകെ നമ്മള് കൊറച്ചും കൂടി ഇൻവോൾവ് ആവണ അതായത് പ്രോബ്ലംസ് ഇല്ലാതെ ഒന്ന ആഘോഷിക്കുന്ന ടൈണ് ഈ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ അല്ലെ എത്ര തിരക്കിനടയിലും
അതെ അതെ
ഉം ഇപ്പൊ ഇനി വരാൻ പോണത് ഓണം ഓണത്തെ പറ്റി താങ്ങൾക്ക് എന്തൊക്കെയ പറയാനുള്ളത്
ഓണത്തെ പറ്റി പറയാന വെച്ചാ കൂടുതലുണ്ട് ഓണത്തിന് ഇപ്പ നമ്മള് ഓണം കേരളത്തിലെ ഏറ്റവും വലിയൊ ഒരു ആഘോഷങ്ങളിൽ ഒന്നാണ് ഈ ഓണംന്ന് പറയുന്നത്
അതെ കേരളത്തിന് ദേശീയ മു ഉത്സവമാണ് ഓണം എല്ലാ മലയാളികളും ഒത്തുകൂടി ആഘോഷിക്കുന്ന ഒരു പ്രധാന നമ്മുടെ കേരളത്തിലെ പ്രധാന ഒരു ആഘോഷമാണ് ഓണം ഓണംന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൊ എന്തെല്ലാം പ്രോഗ്രാംസ് ഉണ്ടാവും അല്ലേ നമ്മുടെ നാ ട്ടിലും സ്കൂളിലൊക്കെ ആയിട്ട്
ഉറപ്പായിട്ടു സ്കൂളിൽ തന്നെ നമുക്ക് പറയാനുണ്ട് സ്കൂളില് എന്താ എന്തായാലും ഇപ്പൊ ഓണപരിപാടി ഉണ്ടാ ഓണപരിപാടിന്ന് പറഞ്ഞാല് ഒരു ദിവസംന്ന് പറഞ്ഞാ ഒരു ദിവസം നമുക്ക് അടിച്ചു പൊളിച്ചുള്ളരു എന്താ പരിപാടി ആയിരിക്കുള്ളത് കാരണം എന്താന്ന് വെച്ചാല് സ്കൂൾ കുട്ടികൾക്ക് ഒന്നും കൂടി എൻജോയ്മെന്റാണ് ഓണത്തിന് കിട്ടുന്നത് പത്ത് ദിവസം ലീവ് പിന്നെ ആ പത്ത് ദിവസത്തിന് മുന്നേ തന്നെ നമുക്ക് കിട്ടുന്ന ഏന്താപ
പിന്നെ ആ മാത്രല്ല കളി ളികളെ ഓണക്കളികള്ന്ന് പറഞ്ഞാൽ എത്രത്തോളം ഓണക്കളികളുണ്ട് ഇപ്പൊ സുന്ദരിക്ക് പോട്ട്തൊടാൻ അല്ല പൊ പ്രത്യേകമായിട്ട് വടംവലി പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുള്ള ഒരു കളിയാണ് വടംവലി പിന്നെല കസാരകളി അങ്ങൻതൊക്കെ ഓണപരിപാടി റ്റ് നമ്മളൊപ്പിക്കാറുണ്ട്ല്ലേ
അതെ തീർച്ചയായും പിന്നെ കുപ്പിയില് വെള്ളം നിറക്കല് ആഹ് പിന്നെ കുപ്പിയില് വെള്ളം നിറക്കല്
ചാടമങ്ങ് ഓരോരോ പ്രോഗ്രാംസ് നമ്മള് സ്കൂളിലൊക്കെ പിന്നെ ഓണത്തിന് പർ മ മെയിനായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ട് സത്യം പർഞ്ഞാ ശരിക്കും സദ്യ വീട്ടിൽ ശരിക്കും ആഘോഷിക്കാൻ പറ്റിയ നമ്മക്ക് കേരളീയർക്കുമ്മൊത്ത ആഘോഷിക്കുന്ന ഒരു ഏറ്റവും ആഘോഷംന്ന് പറഞ്ഞ ആഘോഷങ്ങളെ ഫസ്റ്റ് നമുക്ക് ഓർക്ക ഒരോണത്തിനെ പറ്റിട്ടല്ലേ
അതെ തീർച്ചയായിട്ടും പിന്നെ ഏ ഓണത്തിന് ഈ നമ്മളെ മുസ്ലിങ്ങള് ഏ വലുതായി ആഘോഷിക്കുന്നില്ലല്ലോ ഹിന്ദുക്കളൊക്കെ ഏ പുതിയ വസ്ത്രങ്ങള് വാങ്ങാ അവർക്ക് നമ്മളിപ്പോ നമ്മക്ക് പെരുന്നാള് വരുന്നമാരിതന്നെ അവർക്ക് എന്താക്രിസ് ഈ പെര് ഓണൊക്കെ വരുന്നത് ഏ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങും അവറ് അവര്ന്നെ സദ്യണ്ടാക്കും എനിക്കിപ്പതാ ഏ ഓണംന്ന് വെച്ചാ നമുക്ക് സദ്യ കിട്ടായി ഒന്നുല്ല ഇഷ്ടം പോലെ കിട്ടും എന്താന്ന് വെച്ചാല് എന്റെ ഉപ്പ എടക്കടക്ക് പാൽ പാലട പായസക്കെ ഓണത്തിന് കൊണ്ടു വരാറുണ്ട് എന്താന്ന് വച്ചാ ച്ചാ എന്റെപ്പ നിക്ക്ണോട്ത്ത് ഏ ഏ കൊടുന്ന് കൊടുക്കും നമ്മളിപ്പോ ഏ ഹിന്ദു മുസ്ലിംസ്ല്ല വർഗം ഒന്നുല്ല ഏ എൻന്റെപ്പാക്ക് ഏ ഓണത്തിന് എന്തെല്ലാ സാധനങ്ങള് കൊണ്ട്രുംന്നെര്തീറ്റാ അത് ഓരോ ഭാഗ്യാണ് എന്ത ഓണ പരിപടിക്കൊക്കെ ഓണ
ക്കും ശരിയാണ് ശരിയാണ് അതൊക്കെ നല്ലൊരു മൊമെന്റാണ് ഓണം വരുമ്പതന്നെ പിന്നെ നിങ്ങൾ പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞല്ലേ നമ്മള് മുസ്ലീങ്ങളൊക്കെ ഏറ്റവും സന്തോഷിക്കണ ഒത്തുകൂടുന്ന ടൈമാണ് പെരുന്നാള് പ്രത്യേകിച്ച് ഇപ്പ ചെറിയ പെരുന്നാള് എന്നൊക്കെ പ പറഞ്ഞാ നൂറ് ഏർ മുപ്പത് ദിവസം ഒരു മാസത്തോളം നോമ്പനുഷ്ടിച്ച് നമ്മള് ഏ ത്യാഗത്തിന്റെയും ഏ മറ്റു ഒക്കെ കഴിഞ്ഞിട്ട് ആഘോഷിക്ക്ണ സന്തോഷത്തോടെ ആഘോഷിക്കണാണ് പെരുന്നാള് അല്ലേ അതിനെ കുറിച്ച് എന്താ തനിക്ക് പറയാള്ളത്
കുറിച്ച് പറഞ്ഞ ഇതേമാതിരി തന്നെ ഇവർക്ക് ഹിന്ദുക്കൾക്ക് ഓണം വരുന്നമാതിരി തന്നെ നമുക്ക് പെരുന്നാള് വന്നാ അടിച്ചു പൊളിക്കാള്ളതാണ് അവർക്ക് നമ്മളിപ്പോ അവരിപ്പോ നമുക്ക് ഈ സദ്യ കൊട്ന്നെര്ന മാരി തന്നെ നമ്മള് അത് അങ്ങട്ടും കൊടുക്കുന്നുണ്ട്ട്ടോ നമ്മളിപ്പോ ഈ എന്താ പെരുന്നാക്ക് നമ്മള് വെക്കുന്ന ഇറച്ചി ചോറും തൈര്, സലാഡ്, അച്ചാറൊക്കെ നമുക്ക് അവർക്ക് നമ്മള് പാത്രത്തിലിട്ട് കൊടുക്കുമ്പോ അവരുടെ സന്തോഷം നമ്മള് കാണാറുണ്ട് അത് നമ്മള് അ അങ്ങട്ടും കൊടുക്കുമ്പോഴാണ് അവർ സ്നേഹത്തോട് ഇങ്ങട്ടും വര്നത്
അതെ അതെ പെരുന്നാളന്നൊക്കെ പർഞ്ഞാ ആഹ് സദ്യ അതായത് സദ്യയല്ല സോറി ബിരിയാണി ഐറ്റംസ് ഞമ്മളെ പുതിയ പുതിയ ഐറ്റംസ് ണ്ടല്ലോ മന്തി ഇപ്പൊ കൊറെ ചോറ്ണ്ട് അതായത് ചോറിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ണ്ട് അതൊക്കെണ്ടാക്കി ഫോട്ടോ ഒക്കെ ഇട്ത്ത് പുതിയ ഡ്രസ്സൊക്കെ എട്ത്തിട്ട് എല്ലാ ദവന്മാരുടെലും മറ്റു ബന്ധുക്കളുടെ ഒക്കെ അടുത്ത് പോയി ഒത്തു ഒന്ന് എറ്റവും നമുക്ക് മുസ്ലിങ്ങൾക്ക് പറഞ്ഞാൽ ഏറ്റവും സന്തോഷകരമായ ഒരു നാളാണ് ആ ആഘോഷമാണ് ഈദുൽ ഫിത്റും ഈദുൽ അള്ഹയും വലിയ പെരുന്നാളും അതേപോലെ തന്നെ ഇപ്പൊ ഇത് നോ മ്പ് നോറ്റിട്ടാണെങ്കി തന്നെ വലിയ പെരുന്നാളിനെ കുറിച്ചിട്ട് ഇപ്പോ തനിക്കറിയാലോ. മൈലാഞ്ചി ഇട്ടും ഇനിപ്പോ ചെറിയ പെരുന്നാളിനും മൈലാഞ്ചി ഇടു അതൊക്കെ ഓക്കെ പെൺകുട്ട്യേളെ സംബന്ധിച്ച് ഞാൻ മറന്നുപോയി മെയിലാഞ്ചി ഇട്ടൊക്കെ ആഘോഷിക്കണ ഒരു ആഘോഷല്ലേ ഇനിപ്പോ മറ്റേന്ന് പറഞ്ഞാൽ തന്നെ ത്യാഗത്തിന്റെ ഒരു പെരുന്നാള്ന്നാ പറയാ ഈദലഹ തനിക്കറിയാലോ
അതെ തീർച്ചയായിട്ടും ഓ ണോം പെരുന്നാളൊക്കെ ഒരേമാതിരി തന്നെ ഈ വർഗം ർ വർഗത്തിനെ കുറിച്ച ങ്ങട്ടും ഇങ്ങട്ടും ർ തല്ലൊന്നും ഇല്ലാതെ നമുക്ക് എന്താഈ ഓണ ഓ ണോം പെരുന്നാളൊക്കെ ഒരേമായ്രി തന്നെയാണ് എല്ലാവർക്കും
പിന്നെ അതുപോലെ തന്നെ വേരെ ആഘോഷം പറയാറുണുല്ല ക്രിസ്മസ്സ് ക്രിസ്മസിന് എന്തൊക്കെയാണ് അവിടുത്ത പരിപാട്യളൊക്കെ
തീർച്ചയായിട്ടും ഈ ഓണത്തിന്റെ മായിരി തന്നെ നമുക്ക് എന്താ ക്രിസ്മസും ആഘോഷിക്കുന്നതാണ് അ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാല് ഞങ്ങക്ക് രാത്രി രാത്രി ആവാൻ ഞങ്ങൾ കാത്തിരിക്കാറ് കാരണം അത്രക്കു രസായിരിക്കും കാരണം ഈ എന്താ എല്ലാവരുമ്പാട ഒരു വരവുണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിയായ സാന്റാക്ലോസും അങ്ങനെ നമ്മള് മനുഷ്യന്മാര് സാന്റാക്ലോസിന്റെ വേഷം ധരിച്ച് അതിന്റെ കൂടെ എല്ലാവരും നമ്മുടെ വീടിന്റെ മു മുറ്റത്ത് വന്നൊരു കളിണ്ട് അത് കാണാൻ വേണ്ടിട്ട് എത്രയോ എന്താ ഞാൻ ഒറക്കൊഴിച്ച് കാത്തിര്ന്നിട്ട്ണ്ട് ഈ ഇ ഇതിന്റെ വേണ്ടി തന്നെ എന്താ
ക്രിസ്മസ് അല്ലേ അത് ഞങ്ങള് സ്കൂളിലും അതേപോലെ നമുക്ക് അധികം ഇങ്ങനെ നമ്മള് ണ്ട് നല്ലെ ഏ വന്നേ നമുക്ക് പുൽക്കൂട് സെറ്റ് യ്യാ നക്ഷത്രങ്ങൾ സ്റ്റാർസ് തൂക്കാ അങ്ങനത്തെ ചെല കലാപരിപാടികൾ ഈ ക്രിസ്മസ് ഉണ്ടല്ലേ ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ജനനം പുൽക്കൂട്ടിലും മറ്റു ജനിച്ചതിന്റെക്കെ ഒരു ഉപമായിട്ടാണ് ഈ പുൽക്കൂടൊക്കെ നിർമ്മിച്ചിരി പുല്ലാല്ലേ
അതെ തീർച്ചയായിട്ടും എന്താ ക്രിസ്ത്യൻസിന് ഇപ്പൊ നമ്മൾ പറഞ്ഞമാതിരി ഓണത്തിന് സദ്യ പിന്നെ പെരുന്നാക്ക് അമ്മൾ പറഞ്ഞ മായ്രി തന്നെ എന്താ ഈ ബിരിയാണി അതേമായ്രി തന്നെ ഈ ക്രിസ്മസ് ന് ഒരു ഹൈലൈറ്റ് ആണ് പ്ലം കേക്ക് ഞാനൊക്കെ എന്റെ ഉപ്പാന്റെ ഫ്രണ്ട് ക്രിസ്മസിന് എപ്പളും കൊടുക്കാറുണ്ട് ക്രിസ്മസിന്റെ മുന്നേ മുന്നെയാണ് കൊടുക്കാറ് ഒരു പ്ലം കേക്ക് ആ പ്ലം കേക്ക് തിന്നാന് ക്രിസ്മസിന് ഭയങ്കര ഇഷ് ട്ടാണ്
ശരിയാണ് കേക്കൊക്കെ നിങ്ങൾ പറഞ്ഞ വല യാണ് കാര്ണം കേക്കൊക്കെ വലിയ സാന്നിധ്യം തന്നെ ക്രിസ്മസിനൊക്കെ ഉം ഉണ്ടാക്കാറുണ്ട് പിന്നെ കേരളത്തിലെ വേറെ ആഘോഷങ്ങളെ കുറിച്ചിട്ട് വല്ല അറിവുണ്ടോ പിന്നെ വിഷു വിഷു ആഘോഷിക്കാറില്ലേ
അതെ തീർച്ചയായിട്ടും വിഷു ആഘോഷിക്കാറൊന്നില്ലെങ്കിലും
അതെ നമ്മള ഭാഗത്തില്ലോരും ഏഹ് ഹിന്ദുക്കളാ വലു ന്തേതായ ആചാരപ്രധാനം വിഷു ആഘോഷിക്കാറുണ്ട്
അതെ ഇണ്ട് പക്ഷെ നമ്മൾ ആഘോഷിക്കാറില്ലെങ്കിലും വിഷു ഒരടിപൊളിയാട്ടോ വിഷുനും നമ്മളിപ്പതേമായ്രി കൈനീട്ടം കൊടുക്കൊല്ലോ എനിക്ക് ചെറുപ്പത്തില്ക്ക് നല്ല കൈനീട്ടം എന്റെ അടുത്ത് ലോലൊക്കെ കൈനീട്ടം ലഭിക്കാറുണ്ട് അവരുടെ കൈനീട്ടംന്ന് പറഞ്ഞപ്പോ നമുക്ക് ക്ചെറിയ പെരുന്നാക്ക് ഇതാ നമ്മൾ ഇരുപത്തേഴാം രാവ് ന്ന് പറഞ്ഞിട്ട് നമ്മൾ
അതെ അതെ കൈനീട്ടം വിഷു ഹ കണിക്കൊന്ന പിന്നെ ഈ കൃഷ്ണനെ എന്താപ്പൊ കൃഷ്ണ വിഗ്രഹത്തിന്റെ അടുത്ത് അവർക്ക് സംഭാവന അതായത് പഴങ്ങളും പച്ചക്കറികളും കണിക്കൊന്നി ക്യാശും ഒക്കെ കൃഷ്ണന്റെ അടുത്ത് വെച്ച് അങ്ങനൊക്കൊരു ആചാരങ്ങളാണ് നമ്മൾ ക്ക് വിഷുവിനുള്ളത് ല്ലേ പിന്നെ തൃശ്ശൂർ പൂരം പറയാണെൽ തന്നെ തൃശ്ശൂർ പൂരം ഒരു ആഘോഷം തന്നെയാണ് കേരളത്തിലെ പ്രശസ്തായ ഒരു ആഘോഷാണ് അത് പറഞ്ഞാൽ അതിന്റെ മെയിൻ ആ ഇതായി നിൽക്കുന്നത് ആനകൾ ഉണ്ടാവും പൂരത്തിന് ഏറ്റവും നമ്മൾ കൂടുതൽ പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂരന്ന് ന്നെ പറയും പഞ്ചവാദ്യ മേളങ്ങൾ വെടിക്കെട്ട് അടാറ് വെടിക്കെട്ടൊക്കെ ഉണ്ടാവുന്നതാണ് കേരളത്തിലെ പ്രശസ്തമായൊരു എന്താപ്പോ ആഘോഷം തന്നെയാണ് മ്മുടെ തൃശ്ശൂർ പൂരം അല്ലെ
പിന്നെന്താ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ തൃശ്ശൂർ പൂരം നമ്ക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പൂരം ഉണ്ടാവുമ്പോ അധികം ഇഷ്ടാണ് അപ്പൊ മുക്ക് അവിടെയൊക്കെ പോയി അവിടുത്തെ വെടിക്കെട്ടൊക്കെ കണ്ടാ മുക്ക് ഒന്നുംകൂടി സന്തോഷാവും കാരണം നമുക്ക് ജീവിതത്തില് എന്താ നല്ലൊരു സന്തോഷം ലഭിക്കുന്നൊക്കെ ഒരു കാ ര്യാണ് അത് അവിടൊക്കെ പോയി ആ പൂരത്തിന്ക്കെ പങ്കെടുത്ത അടിപൊളിയായിരിക്കും എന്താലും കുട്ട്യേൾക്കൊക്കെ എന്താ നമുക്ക് കൊണ്ടോഉമ്പ തന്നെ കുട്ടികൾക്കൊരു ഇഷ്ടക്കാരം
എന്താലും ആഘോഷങ്ങളൊക്കെ നല്ലവണ്ണം ആഘോഷിക്ക അത് കരുതീട്ട് ഓവറായ ആഘോഷിച്ച് പരിസ്ഥിതിക്കും മറ്റും മനുഷ്യർക്കൊക്കെ ഒരു ഒരുപാട് എന്താ ദോഷം ചെയ്യാതെ ഒക്കെ ആഘോഷിച്ച ഭക്ഷണം വേസ്റ്റ് ആക്കതൊക്കെ ആഘോഷിക്ക അങ്ങനെക്കെ ജീവിതം സന്തോഷഭരിതമാക്കാ നോക്കാ എന്ന ഞാൻ പിന്നെ വിളിക്കാട്ടോ
ഓക്കേ ന്നാ ശെരിട്ടോ